ഹലൊ
ആ എന്തൊക്കാണ്
സ്സുഗ്ഗായിട്ട് പോണ് മോളേ അടിപൊളി കാലാവസ്ഥ ഒരോട്ത് നിക്കാനും പോവാൻ തോന്ണില്ല മാപ്ലാരെ നോ ഹ് ഹ് ഹ് ഹ്
ഉം ശെരിയാണ് ഇവ്ട്ക്കും മയെക്കെ പോയി ഇപ്പതാ വെയില്ണ്ട്
പ്പൊ മനസിലായി ഞാനാ പറഞ്ഞത് ക്കെ ഞാ മ്മാനോട് ജ്ജ് വന്നീനോ ചോയ്ച്ച മ്മ പറീം ഓള് വെരൂല ഓള് വെരൂല്ലാന്ന് അപ്പൊ ഇൻക് തോന്നി ഓന്നി പണിക്കും പോണ്ടാവൂലാന്
ഉം
രണ്ടും കണക്കാണ് അല്ല എടക്ക് പെരീകൊന്ന് പോയി പോരണൈ
ഏഹ് ന്റെമാപ്ലണ്ട് പാട്ടും കേട്ട് കുത്തിരിക്ന്ന്
ആ അതന്നെ ഞാൻ പറഞ്ഞോട്തെത്ത തെറ്റ് ഹി ഹി ഹി ഹി ഹി ഹി
നല്ല അടിപൊളി പാട്ട് പാടുന്നുണ്ടാട്ന്ന്
കഥ ഉം ഹും
ഹ് അ
അള്ളാ ഒന്ന് പൊന്താം പർഞാള ഒന്ന് നീക്കാൻ പറഞ്ഞള
ആഹ് ല്ലാത്ണ്ട് കെട്ക്കും ചായൊക്കെ കൊട്ത്ത്
ഉം ജ്ജെന്നെ ഏഹ് അട്ക്ക അങ്ങ്ട് എത്തിച്ചോട്ക്കും ഒക്കെ അ പിന്നോൽക് എട്ക്കാൻ എൾപാണല്ലൊ ഹ് ആ ഷീണത്തി ഇജെജാന്ന് കെട്ക്കും ഇബ്ട്തെ അട്ക്കളീല് പണിയൊക്ക കൈഞ് കെട്
ആഹ് ഒക്കെ കൈന്ക്ക് കൈന്ച്ചാല് അട്ക്കളീത്തെ കൈഞ് ഉച്ചക്ക് ചോറെക്കാന്ണ്ട് അപ്പൊ ഇനി പിന്നെ ആണെങ്കിൽ ഇന്നലെ കുറേ അലക്കാന്ണ്ടേയ്ന് അ ഒക്കെ അലക്കിട്ടേം കൂടെ ഇന്ന് പ്പ അലക്കാനൊന്നൂല്ല. ഇനി ചെറിയ ചെറിയ പണികളെ ഉള്ളു അഉം കയ്ഞാല് ര മ് പറഞ്ഞ യച്ചതൊക്കെ വെറുതെ ഇരിക്കുകയാണ്
ഉം ഏതായാലും അങ്ങനെ ഇരുന്നോ. കൊറച്ച്നേരം കഴിഞ്ഞ നീ ച്ചോക്ക്
എങ്ങിയോ ഇനി എന്തോന്നാ ഒക്കെ കഴിഞ്ഞോ?
വല്ലാതെ മടി പിടിച്ചാ പിന്നെ ഞമ്മള് പണിക്കോവണ്ടി വരും.
ഇല്ലാ ഇല്ല അങ്ങനെയൊന്നുല്ല. മടിയൊന്നുല്ല. ഇന്ന് ഇപ്പം ഉം ഇന്ന് പ്പം
അയിനെല്ലാ മാപ്പിളാരും അങ്ങൻ തന്നെ പെണ്ണുങ്ങളും അതന്നെ പറയാ ഓര്ക്ക് കിർക്കിണ്ട് ഇളക്മ്പളാണ് പ്രശ് നം. നിങ്ങള് പണിക്ക് പോവൂലാന്ന് പറഞ്ഞ് തൊടങ്ങും പായ്യേരം പർച്ചില്. അത് വരീം ആ എല്ലാരും സപ്പോർട്ട് ന്ക്കും അങ്ങനെ ചെയ്യൂല ഇങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞിട്ട്.
ഇവിടെ എന്റെ വീടിന്റെ അടുത്ത്ല്ലേ ഓള് പറഞ്ഞ്ണോളെ പുയ്യാപ്പ്ള ഗൾഫിലൊക്കെ പോയി വന്ന് കുറെ വീടൊക്കെ ഉണ്ടാ ക്കി നല്ല ഇതായിനുട്ടോ. അങ്ങനെ ഇപ്പോ ഇപ്പൊ എന്താക്കീന്ന്റിയോ ഇപ്പൊ എന്താക്കിന്നുള്ളതല്ല ഓൽക്ക് കടം വന്ന് കടം വന്നങ്ങാനും വീട് വിൽക്കുന്ന രൂപത്തിലേക്കായി, അങ്ങനെ അയാളാണെങ്കില് പണിക്ക് പോവാണ്ടിം ചെറിയൊരു അപകടം ഉണ്ടായിണു. അപ്പൊ പിന്നെ അതിലെന്തായിന്ന്റിയോ ഭയങ്കര ഇതാണ് ഭയങ്കര ഇതായി എന്താ നല്ലോണം പറ്റി. ആ നല്ലോണം പറ്റും ചെയ്ത് പൈസയും ചെല വായി അയാളും ഇല്ലാത്ത ഇല്ലാണ്ടാവുന്ന ഒരവസ്ഥയിലായി. ആഹ് ഇല്ലെങ്കില് സത്യാണ്. സത്യ മോളെ പൈസ ഉണ്ടെങ്കിലേ അയിനൊ രു വെലൊള്ളൂ. ഇന്നട്ട് അങ്ങനെ ഇവള് എന്നിട്ട് ഇവള് വരാൻ പറയലേനു ട്ടോ അങ്ങനെ എന്താക്കിന്ന് അറിയോ ആഹ് ആതന്നെ എന്നിട്ട് അങ്ങനെ സുഖായി വീട്ടിലേക്ക് വരൊക്കെ ചെയ്ത് ആ ആ ഒക്കെ മാറിയാരെ പിന്നെ ഇവര് പോണില്ല പണിക്ക് പോണില്ല. അങ്ങനെ പിന്നെ ആ പണി ക്കെന്തോ ഒരു മടിടുങ്ങിയ മാതിരി അയ്നി ക്ഷീണായിട്ടാണോ എന്തായിട്ടാണോ എന്നൊന്നും ഓർമ്മല്ല പക്ഷെങ്കിലോളിങ്ങനെ പറയൂ എന്തിനെങ്കിലും പോവാന് എന്തിനെങ്കിലും പോയ്ക്കോളീ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പന്താക്കാ ചെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓളല്ലാണ്ട് ഇങ്ങനെ ഓരോരുത്തരോടും ഇങ്ങനെ വായ്പായ്റ്റും അങ്ങ നായ്റ്റൊക്കെ ഓരോന്ന് മാങ്ങേം ചെയ്യും. പിന്നെന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യും. വീട്ടിലൊക്കെ പോയിട്ട്
അതാണ് അപ്പത്തെ കാര്യം നടക്കാൻ മാണെ പണ്ടം ഊരി കൊടുക്കും. അപ്പൊ അപ്പത്തെ കാര്യം നടക്കും. പിന്നെ ഞമ്മളെ പ്രശ്നങ്ങൾ തീരാൻ തീര്നില്ല. അപ്പൊ അല്ലറ ചില്ലറെപൈസ കയ്യിലുണ്ടാവും. മാപ്പള എന്ത് ചെയ്യും അതവിടെ വക്കും അത് പിന്നെ ഓലാണ്ട് കറങ്ങിട്ട് ആ പൈസ അവിടെ തീരും പണ്ടട്ത്ത് കളിച്ചല്ലേ നമ്മളാദ്യം കൊടുക്കാത്ത ആൾക്ക് കൊടുത്ത് ശീലായ അങ്ങനെയാണ് ഓന് രണ്ടീസം മടിയായി
ഉം അതെ. അതന്നെ എന്നിട്ട് അങ്ങനെ മടി പോലെ ആയി ഇന്ന് സത്യം പറഞ്ഞാ എന്താണ് ന്ന് അറിയോ സംഭവം അങ്ങനെ ഇവളിങ്ങ പറിയും പോവാന് പോയിക്കോളി പണിക്ക് പൊയ്ക്കൊ. പക്ഷെ ഇയാൾക്ക് ആകാഞ്ഞിട്ടാണോ ഇനി മടിച്ചിട്ടാണോ എന്താ ന്നൊന്നും അറിയൂല്ലേ. പിന്നെ കൊറേ രോ നിലമ്പൂരോ ഏതൊ രു സ്ഥല്ത്തും ഒരുഹോട്ടലൊക്കെ ഇടുത്ത് ങ്ങാന് അങ്ങനെയൊക്കെ പണിയെടുത്തിനും പക്ഷെ അതും സെറ്റായീല്ല അങ്ങനെല്ലാം കൂടി ലാസ്റ്റ് വീട് വിക്കണ്ടി വന്ന്. വീട് വിറ്റുങ്ങാനും ആ വീട് വിറ്റ്ങ്ങാനും ആ എന്താക്കി ഏമ് കടങ്ങൾ കൊറേ ആയിട്ട് വീടി. ഏ അയിന്റെ ഇപ്പർത്തുണ്ടായ്ന്യോൽക്കോ ട്ടില്, പിന്നെ ഉമ്മാന്റെ സ്വത്ത് ഉണ്ടായിനു അത് വീതം ചെയ്തപ്പോ അതില് കൊറച്ച് സ്ഥലമുണ്ട് അതില് വീട് വെക്കാന്നുള്ള പ്ലാനായി അങ്ങനെ ചെറിയൊരു ണ്ടാക്കി പിന്നെ ഓല് താമസാക്കിയാട. അ അങ്ങനെ താമസാക്കിക്കൊണ്ടിരിക്കുമ്പോ പത്ത് പതിനഞ്ച് ദിവസോലാട താമസായിട്ടുള്ളൂ താമസിചുള്ളു അതിന്റെ ഇടക്ക് ഉ മരിച്ചു പോയി മരിച്ച കാണെങ്കിൽ ആ ആ മോളെ ആഹ ന അതന്നെ നട്ടപ്പ വല്ലാത്ത സങ്കടാ മോളേ
അപ്പൊ അസുഖം ഉണ്ടായിരിക്കോ
അസുഖം വെച്ചാല് ഈ ഒരു ഇത് വന്ന് ഇവിടുന്ന് ഇറങ്ങല്ലേ ഇറങ്ങിയല്ലോ ഇറങ്ങിയ സമയത്ത് വല്ലാണ്ടത് താങ്ങാൻ പറ്റില്ല
ഉം
അപ്പൊ ഇഞ്ഞോടൊക്കെ പറയായിനോ ഇവക്കൊരു പ്രശ്നവും ഇല്ലാങ്കി നോ അങ്ങോട്ടക്കെ പ്രശ്നല്ല എനിക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല അതിന്റെ ഒരാഴ്ച മുന്നേ എന്നോട് പറഞ്ഞാ അങ്ങനെ നെഞ്ചുവേദന വന്ന് അങ്ങനെല്ലാം കൂടിയ കൊണ്ടുപോയി ആ പോക്കാ പിന്നെ പൊരലേക്ക്ന്ന അല്ല
എല്ലാ പെണിന് വീടായ
ആഹ് അതല്ലേ അലഹമ്മദല്ലാന്ന്റിയ എങ്ങനെ അറിയോ പിന്നെ ആടന്നിട്ട് ആട ആടന്നിട്ട് തറ കെട്ടിയ വീടുണ്ടാക്കിയ ഒക്കെ പണി ചെയ്ത് ഒരു കൊല്ലായിട്ടില്ല അപ്പൾക്ക്
ഇവിടെ ഇരുന്നിട്ടാ അയാള് മരിച്ചത്
ഇല്ല ഉ തറ കെട്ടാൻ എല്ലാം കുറ്റിയൊക്കെ അടച്ച് നിക്കുന്ന സമയത്ത്
ടെ പിന്നെ
മോനണ്ട് ഓന മഓന അമോന് മോന് ഗൾഫിലാണ് ആയിട്ടേ ഉള്ളൂ നിക്കാ കയിഞ്ഞിട്ടേള്ളു കല്യാണം കഴിച്ചില്ല
ആ എന്നാലും പൈസ കടബാധ്യത എന്തെങ്ക ഉണ്ടായിരുന്നാ
അതൊക്കെ തീർന്ന് അ കൊടുത്തപ്പോയേ അതൊക്കെ ആട്ട് തീർത്ത് അങ്ങനെയൊക്കെ നല്ല സമാധാന വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച കബറടിക്ക് എത്ര സന്തോഷ എത്ര നല്ല നിമിഷങ്ങളാന്നറിയോ ആ ഒരു അതു
ആ കടം കൊണ്ട് എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും ഒരു ദിവസെങ്കിലും ഒരു ദിവസം മനസ്സമാധാനത്തി ജീവിച്ചു അവര് ഒരു കടങ്ങളും ഒരു പ്രശ്നങ്ങളുല്ലാ
ഉം അതന്നെ ഇത് ആ കടൊക്ക ആട്ട് വേടിക്ക് സമാധാനത്തില്ലാ പോയത്
ആ അതാ ഒരി സന്തോഷം കോയടുത്തള്ളാവും നന്നാക്കട്ടെ അവര്
അതന്നെ ആമേൻ
നമ്മളൊക്കെ മരണം എങ്ങനെ
പിന്നെ അവൊക്കെ ആലോചികാണേ വേജാറ ഇവക്ക് എന്നിട്ട് ഇപ്പോളും വേജാറാ
എന്തേങ്കും കിട്ടുമ്പൊ എന്റെ അക്കൗണ്ട് നമ്പർ കുറച്ച് കടണ്ട്
ഓ ഹ ഹ ഓ... ആയിക്കോട്ടെ, ഓ... ഒരുപാടുണ്ടാവാൻ മണ്ടീട്ട് പ്രാർത്ഥിക്ക് ഏ? ഒരുപാട്
ഒരുപാട് ഉണ്ടാവാനല്ല ഇണ്ടങ്കിൽ ഇങ്ങട്കാ - വരുമ്പോ അതിന്റെ കടന്ന തീരാൻ പറ്റൂല കൂടും
ആദ്യള്ളീന്ന് കാട്ട് എന്നിട്ട് പിന്ന ദുഹാ ചെയ്യ, അതാ നല്ലതിപ്പോ, കിട്ടണത് എങ്ങനെയണ അതിനനുസരിച് ദുഹാ ചെയ്യ.
ഏ ഏ...
അതാനല്ലത്. അത്യാവ ദുഹാ ചെയ്, ആദ്യം അഞ്ഞൂറന്നട്ട് പിന്നെ ദുഹാ ചെയ് ഇപ്പോ അംകിന്നെ അന്നെ കാണാഞ്ഞിട്ട് താവും.
എനിക്കുണ്ട്, ഞാൻ പറയാ. പകുതിയെങ്കിലും ഒന്ന് വീട് കിട്ട... സമാധാനമായിനു. അള്ളാ, ഉം പകുതിയെങ്കിലായിക്കി ത് ധോണിയൊന്നും ആഗ്രഹിക്കുന്നില്ല.
അവിടെ ആര് ഊട്ടി വച്ചിട്ടന്നെ?
അതിമ്മളെ, നമ്മളെ പ്രശ്ന ഉണ്ടായത്... നമ്മളീ നമ്മളെ... പെണ്ണുങ്ങളെ പ്രശ്നം എന്താണ്ടായി അറിയോ? നമ്മക്ക് നമ്മള മാപ്പ മാപ്പിളാർ നമ്മെ മാപ്പിളാർക്കായും വലുതാവണം, എപ്പോഴും നമ്മെ മാപ്പളാരെ, നമ്മള്... ചലവിനൊടുത്തഅപ്പവിചാരിച്ച നമ്മളെ ഇറങ്ങതാനോരോന്ന്.
ഉം ഉ... പക്ഷ... പക്ഷെ ഞാൻ അങ്ങനെ അല്ലായിനുട്ടോ! ഞാൻ എക്ക്... എനിക്കൊരു ഉറപ്പിയ പോലും ഉണ്ടായി
അള്ളാ... ഒരുർപ്യാ പോലുണ്ടയിനീല ആർകി പറഞ്ഞോരൊന്നും. പക്ഷെ, ആരൊക്കെ ഞമ്മൾ പരിചയപ്പെട്ട്. ആ പരിചയപെട്ടതാ പ്രശ്നയാത്. അത് മറക്കാൻ പറ്റോ എനിക്കാ പരിചയപ്പെെട്ടത്?
ഞാന് ഞാനെന് ഞാൻ എന്തിനതിനാന്ന അറിയോ? പിന്നെ കേറീനെ, പിന്നെ എന്താണ്? എന്തെങ്കിലും? ണ്ടെ
എല്ലാ, ഇപ്പവര ഞക്ക് ഇപ്പല്യേ?
ഇല്ല. പ്പണ്ടോന്നോയ്ച്ചാൽണ്ട്. മരിച്ചിട്ടില്ല. അല്ല അത് ഇപ്പൊ വേറെ.
ആഹ, അതവര് സുഖായിട്ട് ജീവിച്ചോട്ടെ, ആയ കാലത്ത്, അവസാന കാലത്ത് നിങ്ങ കേറ്റർത്ട്ടാ.
ആഹ, അതെന്നെ. അയില്ല, ആ..
കേറ്റരുത്.
ഓലെ ബുദ്ധിമുട്ടാക്കേണ്ടാരാച്ചു. ഉം
അല്ല, നമക്ക് എത്രയും കാലം നമ്മ ബുധിമുട്ടിക്കാൻ വരാത്തവർ പിന്നും ബദ്ധിമുട്ടിക് കണ്ട, വയ്യാത്തവരുന്റെ ഒരു തട്ടല് ലാസ്റ്റ് വെച്ചിട്ട്
അതെ.
ആ അത് സ്വീകരിക്കരുത്. വാപ്പണെന്ന് അപ്പരോർമ ഉണ്ടാവുള്ളൂ, മക്കളൾുണ്ടല്ലോന്ന, അതില് മക്കളൊക്കെ ഇണ്ടാ?
ഉം ഓണ്ട് മൂന്നാളുണ്ട്.
സുഖായിട്ട് ജീവിക്ക്ണ് ഉം, ഇവിടെന്തെങ്കിലും കുറവ് കണ്ടിട്ടാവല്ലോ അവര് പോയി
ഇവിടെ വന്ന്, പക്ഷെ ഇവിടെ വരിയൊക്കെ ചെയ്തിനു. ഇപ്പൊ കൊറച്ചായി. ഉം. ഇപ്പൊ കൊറയായി. പിന്നെ ഓര്... ആ. ആഹ് ഓരായി! ഓരപാടായി.
പൈക്കോട്ട നല്ലത്. എങ്ങനണ്ട് പൈക്കോട്ടെ. ഉം. ഇത്രയും കാലം കിട്ടാത്തെ, പിന്നെ നമ്മളാണ്ട് ഏൽക്കാ നിക്കണ്ടല്ല. കൊറച്ച കാലത്തിന് വേണ്ടിയിട്ട്. അള്ളാ, മ മക്കളും ബാപ്പര് വെല്ലിപ്പാരൊക്കെ ഉണ്ടാവുമ്പോളാണ് മക്കൾക്ക്, നമ്മളെ പേരകുട്ടികൾക്ക് മ പ്പൊര് സമാധാനം നമ്മള വെല്ലി പ്പന നമ്മള മക്കള പ്പേണ് ന്നൊക്ക പർഞ്ഞ് പര്ചയ്പ്പെട്ത്തുമ്പോളേ
ഉം അതെ അ അങ്ങനെ ഒരു ഭാഗ്യല്ലാണ്ടായി പോയ്
ആ അൻക്ക് അമ്മോശന് ണ്ടാ
ഇല്ല ഇമ്മേം ഉപ്പേം മര്ച്ചോയതാ ഓ മ്മേം പ്പേയ് മര്ച്ചോയി ഉം ഉം പക്ഷെ ഉമ്മ ഞാന് ചെന്നേരാട്ടോ മര്ച്ചവ് അല്ല ഞാൻ പ്പ അയ്ന്റെ മുന്നേ മര്ച്ച് ആണ് ല്ലേ
മ്മ പോയിക്ക്‌ണ് ക്ക്‌ അല്ല സ്ട്ടാണ് ന്റെ മ മ്മാനെ
അതുഓണ് തന്നെ ൻ മ്മായ്മ്മേ നല്ല ഇശ്
അള്ളാ ഇൻക്ക് എന്തോര് എന്റെ എന്തോരു പാവെയ്രുന്നു ത്ര എല്ലാരും പറയു ത മ്മാന്റെ ആൾക്കാ ക്കാര് പഴെ ആൾക്കാരൊക്ക വന്ന് പറ്യു എന്തോ ഒരു പാവെയ്നു ശേ ഇൻക്ക് ഭാഗ്യ ണ്ടായില്ല
ആഹ് അതെന്നെ അതെന്നെ ന്റെ അവസ് തെ ഉപ്പ ആആ ന്ന പോവല്ലേ പ്പം പ്പന്നെ വിൾക്ക്യേ